ഹലോ ആ കേക്കുന്നില്ല എന്തൊക്കെയ? ർതാനം സുഖല്ലേ
സുഖാണ് ഓ
ആഹ ചായ ഒക്കെ കുടിച്ചോ?
ഇല്ല കുടിച്ചീല്ല കുടിക്കാൻ പോണള്ളു
ഏ എന്താ കടിണ്ടോ?
കടി എന്തെങ്കിലും കൊണ്ടോ പായമ്പൊരി
എ കൊണ്ടുവരിയ്യ ആഹ ഇങ്ങനെ മയണ്ടവിടാ?
മായ പേയ്തി ഇതരെ മയ ആ
ആഹ!
മയ ങ്ങനെ മൂടി നിന്ന് അപ്പൊ ഞാന് പെയ്യല ഒക്കെ ക കോ ക്കെ തോറന്ന് അപ്പൊ പെട്ടന്ന് മായത് പിന്നെ അന്നത്തേ പിടിച്ച് കൂട്ടുകാന ആക്കി
ഇവിടെ രണ്ട് മൂന്ന് ദിവസ നല്ല വെയിലന്നേയരുന്നുച്ചേ ഇപ്പ നേരക്കെ പോയി എല്ലാം നല്ല മഴ പെയ്തു
ആ
ഉം
മഴക്കാലാണല്ലോത്
ആഹ് അതെ രണ്ട മൂന്ന് ദിവസായിട്ട് മയേ ഇല്ലായിരുന്നു ഇപ്പൊ വൈകുന്നേരായപ്പം ചെറിയൊരു മയൊക്കെ പെയ്തു അതും വല്യ മയൊന്നുല്ല ഒന്നും ഭൂമിയൊക്കെ ഒന്ന് നനച്ചു അത്രേ ഉള്ളൂ
ഉം ഇനിയിപ്പ അടുത്ത മാസം കർക്കിട മാസാണ് എന്താസ്തിന്നും പറയത്തില്ല ചെലപ്പം തോരാത്ത മയരിക്ക
അത ആഹ ഇപ്രാവശം മഴക്കെ കുറവന്നെയാണ് അതെ അപ്പ ഉ ഉ ഭയങ്കര കൊറവ മറ്റേ ഉസ്കൂള് തുറന്നപടൊെ കുട്ടിക്ക് ഫുള്ള് ലീവ് കൊടുക്കാനേ നേരം ഉണ്ടാവലുള്ളു മയ കാരണം ഇപ്പം ആ രണ്ട് രണ്ട് ലീവ്ങ് എവിടെയും കിട്ടി രണ്ടോ മൂന്നോ ലീവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ലീവ് കൊടുക്കുന്നീസം മഴയിണ്ടാവൂല ലീവ് കൊടുക്കുന്നസം മയണ്ടാവൂല
ഉം
പിന്നെന്തൊക്കെയാ രാത്രികൊക്കെ രാത്രികൊക്കെ ഫുഡ് ആക്കിയോ
അത് ഉണ്ടാക്കിയ പ്രശ്ന ഉണ്ട്
അതെയോ രാത്രി എങ്ങന വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിട്ടുണ്ടാവില്ലല്ലേ
ഇല്ല ചോറും കറികളൊക്കെ ഉണ്ട് പിന്നെ ചോറ് കഴിക്കാത്തോൽക്ക് എന്തെങ്കിലും സാലഡോ അങ്ങനെങ്കിലും കഴിക്കോയിച്ചിപ്പിപ്പം ഇപ്പം മാങ്ങേന്റെ സീസൺ ആണല്ലോ നീല മാങ്ങ എല്ലാർ
മാങ്ങ കഴിഞ്ഞല്ലോ ഇവിടെയൊക്കെ മാങ്ങ കഴിഞ്ഞു
ഇപ്പൊ പീടിയാത്തെ നീല മാങ്ങാ ഞമ്മള മാങ്ങ കഴിഞ്ഞേക്കണ് ഞമ്മള മാങ്ങ ഇപ്പല്ല പീടിയേൽ നല്ല മധുര ഒള്ള നീല മാങ്ങ ഇറങ്ങി അയ്മ്പറുപ്യെ ഉള്ളൂ കിലോനെ അയ്മ്പത് അറു പത് അത്രേള്ളൂ ഉം ഇന്നലെ നമ്മളൊരു കിലോ വാങ്ങി മെനന്നാന്നൊരു കിലോ വാങ്ങി
ഏഹ്
കറമൂസാങ്ങി ഇണ്ട് നല്ലോണം
ഏഹ് ഇവിടെ മാങ്ങക്ക് വെല കൂടുതലാന്ന് തോന്നുന്നു കടയിലൊക്കെ ഉം കടേന്ന് ഉം ആഹ് ഉം
ഇത് നമ്മുടെ പീടിയേന്ന്‌ പീഡയേൽ എന്തായാലും കൂടും
ആഹ് അതെ അതെ
ടൗണെ കൊറച്ച് പറയൂല്ലേ അതേപോലെ ഇത് ഇവിടെ ടൗണീന്ന് വരുമ്പോ രാത്രി പതിനൊന്ന് മണിക്കൊ ക്കെയാ ചിലപ്പോ ഓട്ടം കഴിഞ്ഞ് വരുമ്പോ അവിടുന്ന് വാങ്ങുക അപ്പോ അല്ല കുറവിന് കിട്ടും ഓ ല് ഏകദേശം കച്ചവടം തീരാനാണ് സമയ ആവുമ്പോ അപ്പൊ അല്ല കൊറവിന് കിട്ടും അങ്ങനെ കൊണ്ടുവരല്ലിണ്ടേ കൊറച്ച് ഇങ്ങട്ടേക്ക് ഇപ്പ ലാസ്റ്റിലേക്ക് എത്തുമ്പോ നല്ല മധുരാണല്ലോ മാങ്ങക്ക്
ആ അതെ
ഇപ്പൊ തന്നെ നല്ല മധുരമുണ്ട് പുളിയേ ഇല്ലേ തീരെ എന്താ ഇന്ന് ഭക്ഷണവൊക്കെ ഉണ്ടാക്കിയെ
ഭക്ഷണം ഏ ഇന്നെന്തായിരുന്നു ഉച്ചക്ക് വേ ചോറും സാധാ ചോറും പിന്നെ ഏ മത്തൻ തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ മാതിരിയാക്കും പൂള കൂട്ടാനൊക്കെ ആക്കൂല്ലേ അതുപോലെ നല്ല ടേസ്റ്റാ മത്തൻ അങ്ങനെ ആക്കിയാൽ അതും പിന്നെ ഉപ്പേരിയും ബീറ്റ്റൂട്ട് ഉപ്പേരി പിന്നെ മോരും
അത് നിങ്ങള് എങ്ങനെ മത്തനെങ്ങനാ അങ്ങനെ തേങ്ങയരച്ച് കറിവെക്കല് മത്തനും പരിപ്പും തേങ്ങ അരച്ച് കറി വെക്കുവാ
അല്ലല്ല മത്തന് അപ്പാടെ മുറിച്ചിട്ട് ഏ വെള്ളം ഒഴിച്ചിട്ട് കു ക്കറിലാ വേവിക്കുക അടുപ്പത്തും വക്കാം പക്ഷെ ഗ്യാസിൻമേൽ വക്കുമ്പോ കുക്കറില് വെക്കണ ആണ് ആ മഞ്ഞപ്പൊടിയും ഇല്ല മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് പുഴുങ്ങും നല്ലോണം വെന്തേന് ശേഷം അത് വെള്ളം കൂടുതലുണ്ടെങ്കില് വെള്ളം ഒഴിവാക്കിയിട്ട് ഒഴിവാക്കാച്ചാ വേറെ പാത്രത്തില് മാറ്റി വെക്കും എന്നിട്ട് ഏ നല്ലോണ്ണം ഒന്ന് ഒടച്ചു കൊടുക്കും കയിലിട്ടിട്ട് അയിലേക്ക് പാകത്തിനുള്ള തേങ്ങ ചെരവിയതും അയിലേക്ക് ചേ ചീനമുളകോ അല്ലെങ്കി നല്ല എരിയുള്ള മുളകൊക്കെ എടുത്തിട്ട് പച്ചമൊളകോ ഏഹ് ചെറിയ കഷ്ണം ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിലൊന്ന് ചമ്മന്തിയാ ക്കുന്നവരെയൊന്ന് പൊടിച്ചെടുക്ക വെള്ള ആക്കാതെ ജസ്റ്റ് ചമ്മന്തി ഒക്കെണ്ടാക്കുന്ന പരുവത്തില് ഒന്ന് പൊര് പൊടിച്ചെടുത്തിട്ട് ഏഹ് ഈ ഒടച്ചയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും അധികം വ നീരാക്കാതെ. കൊർച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പതിപ്പിക്കും പതച്ച ന്ന് ചൂട് കണിയുമ്പോ തന്നെ അത് കട്ടിയാവും നല്ല ടേസ്റ്റ കൂട്ടാന്. ഭയങ്കര കട്ടിയു അല്ല കറി പോലെ ലൂസും അല്ല നല്ല ടേസ്റ്റ. ചോർണ്ണ കെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ. അഹ്
ആഹ് ഞാനിവിടെ മ മറ്റേയ്കെ ആകൽണ്ട് നാടൻമത്തൻ കിട്ടിയാല് താളിക്കൂല്ലേ താളിക്കൂലേ അമ്മള്
ആഹ് ആഹ്
അങ്ങനാക്കു അഹ് നമ്മള് കടുക് പൊട്ടിച്ചിട്ട് അയില് തൊക്കെ ഇട എന്ത് ചെണ്ടോ വെളുത്തുള്ളി കുത്തി ചീച്ചത് പച്ചമുളക് കറിവേപ്പില തൊക്കെ ഇട ചെറിയുള്ളി കുത്തി ചി ചെത് അതൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് വെളിച്ചണ്ണ കുറച്ച് തോന്ന വേണം കേട്ടോ എന്നിട്ട് ഈ മത്തനലേക്ക് ഇട്ടിട്ട് കഞ്ഞിവെള്ളം വഴക്കാ കഞ്ഞിവെള്ളത്തിന്റെ അതഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അമർത്തി മൂടിയക്കുക എന്നിട്ട് വേിക്ക ഉപ്പ് വിട്ടിട്ട് അത്ല്ലാം ടേസ്റ്റ് ഞാന അങ്ങനെ ചെയ്യലണ്ട് അല്ലെങ്കിൽ പിന്നെ മത്തരും പരിപ്പും കൂടി തേങ്ങ അരച്ച് കറിയക്കൂ
മത്തനും വലിപ്പം കൂടെ തേങ്ങ മത്തനും ഇങ്ങനെയാ ചെയ്യാ ഇവിടെ മത്തം കിട്ടിയ അങ്ങനെ തന്നെ ആക്കപ്പോും
മറ്റൊരു പരിപ്പൂ തേങ്ങ അരച്ചച്ച് വെച്ചാപ്പ എന്താ പറയാ മീൻ പൊരിക്കണോ അപ്പഴേടേസ്റ്റ ഉള്ളു
അതെയോ പരിപ്പ് അ നമ്മള് പത്തം കിട്ടിയ ഇങ്ങനെ മാത്രേ ചെയ്യാറുള്ളൂ ഇതന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല തേങ്ങ ചമ്മന്തിയാക്കി നല്ല എരുവൽ ചമ്മന്തിയാക്കിട്ട് ഈലിട്ടിലൊന്ന് പുപ്പിച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കരുവേ പൂങ്ക നകത്ത് ചോന്ന മുളകില്ല ഉണക്ക മുുളക് അതും കറിവേപ്പില ആ വറ്റൽമുളകും കരിവേപ്പും പിന്നെ ചർച്ച വെുത്തുള്ളൊക്കെ കൂട്ടീട്ട് ഒന്ന എണ്ണയിൽ മൂപ്പിച്ചെടുക്ക കടുകൊക്കെ പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റും മണൊക്കെ ഉണ്ടാവും അപ്പൊ ആ അങ്ങനെ അവിടെ ഉണ്ടാക്കലേള്ളൂ താളിപ്പ ഉണ്ടാക്കി വോക്കണ ഒരട്ടോ
ആ് ആ് ഇങ്ങനെ ഞാൻ ഇവിടെ തളിക്ക അ ഇവിടെ എല്ലാരും കൂട്ടുംീ അപ്പ മീൻ പൊരിക്കോ
ഏ
ഉം മീൻ കറി വക്കുമ്പോ പിന്നെ അതിന്റെ താളിപ്പും കൂടി കൂട്ടായില്ല അത് താളിക്കാണെങ്കില് മീൻ പൊഴരിക്കുവോ
അങ്ങനെയാ
ഉം ഇപ്പൊ മീനല്ല ക്ഷാമ ആണല്ലോ കിട്ടാന്
അതെ മീൻ നല്ല മീനൊന്നും കിട്ടാനില്ല
ഉം ഇപ്പൊ എതോ മീനാണ് എഴുുന്നോ വരുന്ന മീൻ എത്രോ ദിവസം ജാപവാന്റെ കാലത്തൊക്കെ മരിച്ച
കാണാൻ തന്നെ ഉ കാണാൻ തന്നെ ഒരു കാത്ത എന്തോ ഒരു മീനൊക്കിയാപ്പൊ കിട്ടുന്നത്
ഉം ട്രോളിങ് നാല്പത്തൊന്ന ദിവസം കഴിയണല്ലോ തീരണങ്കില്േ ടോളിും കഴിഞ്ഞൽല്ലത്തി മത്തി ഒക്കെ കട്ടും
ആ അതെ ഉന്നല്ല വരുമ്പ ഉട്ടാക്കാൻ മത്തിയ കൊണ്ടോന്നതാണ് അത് കറിയച്ച ഇനിയിപ്പോ രാത്രിക്കക്ക് ആ് നമ്മ മീനൊക്കെ കടയിൽ പോയാ കിട്ടു പക്ഷെ എല്ലാ രം മീനുകളും ഇല്ലന്നാ ഉ ഞാനിപ്പോ രാത്രിക്കായിട്ട് വേറെണ്ട ചോറും ചിക്കും കടായയും വക്കാന്ന് പറഞ്ഞു
ആഹ ങ്ങൾ കടായി എങ്ങനെൊക്കല് വെള്ളം ഒിക്ക അതിലേ വെള്ളം
ആഹ വെള്ളം ഇല്ല പൊരിച്ചിട്ടി ഇടൂ അതിലേക്ക് കൊറച്ച് വലുപ്പത്തിൽ ഉള്ളി റ കട്ട മുറിച്ചിട്ട് ജസ്റ്റ് വാല തക്കാളി വിട്ട് ഒന്ന് വാട്ടും പിന്നെ ക്യാപ്ശ്ചികോം ഇട്ട് കൊടുക്കും എന്നിട്ട് അതൊക്കെ ഒന്ന് വാടി വര മസാലപ്പൊടികളൊക്കെ ഇടും ഈ കളറിന് റെഡ് ചില്ലിയ ആണ ഒന്ന കൂടെ നല്ലത്
ആ അതാ നല്ലേല്ലേ ഞാനിവിടെ ചെിലപ്പോ നോമ്പിൽ ഇണ്ടാക്കല്ലേ എളുപ്പത്തിന് കുക്കറിൽ രണ്ട് ഒരു വിസിലെ നെയ്ച്ചോറ ആയി പിന്നെ ഇത് ചിക്കന ആയാ പിന്നെ പണി കിഞ്ഞല്ലോ നമ്മ പത്തിരുപ വരക്കണ്ടല്ലോ
ആ അതെ ഞമ്മളെ കടായി അധികം ഫ്രൈഡ് റൈസിന ഉണ്ടാക്കി ഇപ്പോ ഒരു വട്ടം അങ്ങനെ ഉണ്ടാക്കി നെയ്ച്ചോറ്ും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പ പിന്നെ നെയ്ച്ചോറും കുട്ട തി അനത്യാക്കൊക്കെ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസല്ലേ അപ്പൊ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആാക്കാന്നൊരു കൂതി അങ്ങനെയ വാങ്ങി ഇതാക്കാന്ന് പറഞ്ഞത് രന്റെ സുവിധാനമായി കൊണ്ടുവന്നു അന്ന് രാത്രിക്കക്ക അങ്ങനെ ആക്കാന്ന് പറു
ആഹ കുക്കറില ആക്കല
എന്ത് നെയ്ച്ചോറ് കുക്കറൽ എല്ലാ കൂടെ നോക്കുമ്പോ കുക്കറൽ അങ്ങനെ തികല്ല അൊ ഈ കടായി പാത്രം ഉണ്ടല്ലോ
ആഹ അയിൽ വെക്കൂല്ലേ ആഹ ബിരിയാണി പോട്ട് ഓ ബിരിയാണി പോട്ടൊക്കെ മട ആ പിന്നെ അഞ് അഞ്ച് കിലോന്റെ പത്ത് ലിറ്ററിന്റെ കുക്കറിൽ ഒരു കിലോ വരെ
ആഹ പത്ത് ഇവിടെള്ള ചെറിയ കുക്കറാ ഞമ്മൾക്ക് എല്ലാർക്ക കൂടെ ചോറ് വെ ായാ നി ആ എല്ലാർക്കും കൂടെ ഒ പറ തികൂല കാരണം ഒരു ഒരു ലിറ്ററിന്റെ അരി ഫുുള്ളായിട്ട് വെക്കാനാവൂലന്ന്
കയ്ലല്ലേ
ആല്ല അപ്പ ചടങ്ങറ കാരണം രണ്ട് ട്രിപ്പൊക്കെ വക്കുന്നത് ബുദ്ധിമുട്ടല്ലേ പിന്നെ അങ്ങനെ പറഞ്ഞായിരുന്നു ഒരിക്കല ബിരിയാണിക്കെക്കുമ്പോ നെയ്ച്ചോറ് ഇങ്ങനെ ഊട്ടിട്ട് വെക്കാാന് ചെിലപ്പോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്ോക്കണം നമ്മള് സാധാ ചോറ്ണ്ടാക്കൂല വെള്ളത്തില അരി വേഴിച്ചിട്ട് പാർത്ത വെക്ക ഓ ഇവര് പറയുന്ന അങ്ങനെയൊന്നുംല്ല നല്ല നല്ല അരിമണി പോലെ അങ്ങനെ കിട്ടുന്ന പറയുന്നു
ബിരിയാണി വെക്കും്പോലെ വെച്ചൂട്ടലാണല്ലോ
അങ്ങനെയാണ് അടക്കക്കില വിരളക്കൊക്കല്
കല്യാണപ്പുള്ളി ഒരു വെച്ചുകൂട്ടലാണ്
ഏ
വെച്ച് വെച്ചറ്റിയ ടേസ്റ്റ് വെച്ചൂറ്റിട്ട് പിന്നെ അയലും അതിന്റെ മോള് നെയ്യ് വയ്ക്കല്ല പക്ഷെ ഞാനൊക്കെ അവിടെ ബിരിയാണിെക്കുമ്പോ നമ്മള് നെയ്ച്ചറ് വെച്ച് കൂട്ടുക ചെയ്യാ
ഏ വെള്ളം അങ്ങനെറ്റിച്ചെടുക്കലാണ് നഞമ്മള് പക്ഷെ ഇക്ക് ഇങ്ങനെ ഒരു വട്ടം പറഞ്ഞ അങ്ങനെ ഉണ്ടാക്കിക്കെ നല്ല ടേസ്റ്റാ അരി ഇങ്ങനെ വേറെ വേറെ തന്നെ കിട്ടും ഒട്ടിപ്പടിക്കാതാണ്
ഒട്ടി പിടിക്കാതെ കിട്ടണമെങ്കില് നമ്മള് ആ വെള്ളത്തിൽ അത് കുറച്ച് ചെറുന്നര നീരുട്ടിച്ചാ മതി
എങ്ങനെയൊക്കെ ചെയ്താലും ചെറിയൊരു ഒട്ടിൽ ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ തീരി ഒട്ടൂല ഇക്കെ പറയാ പക്ഷെ എനിക്ക് ഞൻ തായ രീതിൽ ാൻ വെക്കില്ലങ്ങന നെയ്ച്ചോ ബിരിണി ഒെക്കുമോൾ ആ എന്താ പറയാ ഉള്ളിയൊക്കെ വാട്ടീട്ട് വെള്ളം കൊഴിച്ചു കൊടുക്കലേ അതിനന് പകരം ഞാൻ വെള്ളം വേറെ പാത്രത്തിൽ ചൂടാക്കും അരിക്കി കണക്കാക്കിയ തിളപ്പിക്കാൻ പോ പോന്നിട്ട് ഈ ഉള്ളി വാടി വരുമ്പോ ഉള്ളിയൊക്കെ വാടി വരുമ്പോ അതിലേക്ക് ഈ അരി് ് വെള്ളം ഒറ്റിയിട്ട അരിയയും കട്ടോർക്കും അരിും ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കും എന്നിട്ട് ഈ തിളച്ച വെള്ളവും ആ അരിയ ഒന്ന് പാർത്ത് റ ന വറത്ത കൊടുക്കും നല്ല ഫു ഇള ഇളക്കും എന്നിട്ട് വഴി തിളച്ച വെള്ളം ഒഴിച്ച കൊടുത്ത് ആ ച്ച് വെള്ളവൊഴിച്ചിട്ട് കൊറച്ച് ചെറുനാരങ്ങേന്റെ നീരും വീണിട്ട് മൂടിടവെടെവെക്കും അപ്പൊ നല്ല. ഇൻസ്റ്റ ഐഡിയൊക്കെ ഇങ്ങനെ വേറെ വേറെ കിട്ടും. ഞായെന്നാ വിളി ക്കാ വേറെ കോള് വെരുന്നു
ഓയെന്നായി പ്രത്യേകിച്ചൊന്നില്ലല്ലോ ന്നായിക്കോട്ടെ.